കേക്കുന്നില്ല ആ ഇപ്പൊ കേക്കുന്നുണ്ട് ആദ്യം കേട്ടിട്ടുണ്ടായില്ല ആ പിന്നെ ഇതെന്ത് വിഷയ നമുക്ക് ഏ യാത്രയെ കുറിച്ച് സംസാരിക്കാം ആ യാത്രയേക്കെ ചെയ്യുന്നത് ഇഷ്ടാണോ
ത്ര പോണ ആളാണോ
ആ എനക്ക് ഭയങ്കര ഇഷ്ടാ യാത്ര ചെയ്യാൻ അതെയോ ഫാമിലി ആയിട്ടാന്നൊ അല്ല ഇപ്പോ ഫ്രണ്ട്സും ആ
എങ്ങനെ ആയലും നമ്മളിപ്പോ വീട്ടിലല്ലേ ഞാന്പ്പോ
ആ ആ ആ
ഇപ്പം പൊർത്തർങ്ങാന്ന് പർഞ്ഞാ തന്ന ആശ്വാസ ആ ഇണ്ടേ ഒരുപാട്ണ്ട് സുഹൃത്തുക്കള് ഒരുപാട് സുഹൃത്തുക്കള് ഇണ്ട് ഞാന് ഒരുവിധം സുഹൃ ത്ത്ക്കളെ കൊണ്ട് നട്ക്ക്ണ ഒരാളാണ് ആ ഇങ്ങനെ ഇങ്ങനെ ഒരു വിധ എലാ കൊണ്ട് ഞാന് ന്ന് പർഞാല് ഞാന് ഹൗസ് വൈഫ് ആണ് ജോലിക്കൊന്നും പോ പോവുന്നില്ല പഠിക്കുന്നുണ്ട് പക്ഷേ പോവുന്നില്ല പൊർത്തൊന്നും ജോലിക്ക് പോണില്ല അപ്പൊ എന്തായാലും തന്നെയ സുഹൃത്തുക്കളക്കൊക്കെ തന്നെ ഇണ്ടാൽ ഇണ്ടാവോള്ളൂ ഞങ്ങള് പിന്നെ അങ്ങനെ ഒരു മിച്ച് കൂടിട്ട് അങ്ങനെ അങ്ങന നമ്മള് യാത്രയക്കെ പോകാറുണ്ട് പിന്നെ
ഇപ്പോൾ സ്കൂൾ ഗ്രൂപ്പും അല്ല സ്കൂളിന്റെ ഇങ്ങനെ നമ്മള് ഇപ്പൊ പണ്ടത്തെ പത്താം ക്ലാസ്സിലെത്തിയ ടീമും അങ്ങനെയെല്ലു ഇല്ലേ അങ്ങനെയെല്ലം വൺ ഡേ ഒരു ദിവസ്ത്തേക്കായിട്ട്ള്ള യാത്രയെല്ലം പോവാറുണ്ടോ
അങ്ങനെ നമ്മള് ദൂരത്തെക്കും യ യാത്ര പോയിക്കില്ല എന്നാലും ഞങ്ങളൊരു ഇതൊക്കെ നമ്മള ഈ എന്ത പറയാ സ്കൂൾ പൂട്ടിനൊക്കെ വരുമ്പോ പലരും പലെ സ്ഥൽത്ത് ആവോല്ലോ അപ്പം നങ്ങള് ഒരുമിച്ചാവുമ്പോ ഒരുമിച്ച് അതെ കല്യാണം കഴിഞ്ഞതൊക്കെ
ത്ര യാത്രയാണല്ലോ നമ്മുടെ മനസ്സിനൊരു സമാധാനം തരുന്നത്
അത നമുക്ക് ഇപ്പ എത്രയ്‌ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്ന് ന്ന് നമുക്കൊന്ന് പൊർത്ത് കടക്കാന്ന് പർഞ്ഞാ തന്നെ വല്ല്യോരു കാര്യാണ്
അതെ അതെ പണ്ടൊന്നും അങ്ങനെയുണ്ടായിട്ടി ഇപ്പൊ ഈ ഫോണ് ഇല്ല്യാത്തെ ഇതെല്ലം അവല് നന്നായിട്ട് ഇ ഇണ്ടായ സമയത്താണ് ഇപ്പോ യാത്രയെ കുർച്ച് മറ്റുള്ള ആൾക്കാര് കൂടുതല് സ്ത്രീകള്
പിന്നെ എല്ലം എല്ലാ സ്ഥലങ്ങളെ കുർച്ചും നമ്മള് നോക്കി മതി ഫുൾ എല്ലതും ഫുൾ കുറിച്ച് എല്ലതും ഇങ്ങോട്ട് വരും അപ്പൊ നമുക്ക് നമുക്ക് ഒരു സ്ഥലത്ത് പോവാനാണെങ്കിലോ
പണ്ടെല്ലാണെങ്കില് വെറും ചോറും കറിയും വെച്ച് വീട്ടില് കു കുത്തിരൂന്ന് ഇപ്പാണെങ്കില് പിന്നെ എല്ലാവരും പോകുന്നുണ്ട് നമുക്കും പോവാൻള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നു പിന്നെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന പ്രായമുള്ളവരാണെങ്കിലും ആ ഇവർക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അപ്പൊ അത് ആസ്വദിക്കണംന്ന് പറഞ്ഞിട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് മനഃശാസ്ത്രപരമായ രീതിയിലായി ആൾ ചിന്തിക്കുന്നത് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കി യാത്ര പോവാ സന്തോഷിക്കുക
ഇപ്പ നമ്മൾ കുട്ടികളെ കൂടെ ആണെങ്കിലും ഭർത്തക്കന്മാരെ കൂടെ ആണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ പോക്ക് തുടങ്ങി പണ്ട് ന്ന് പറഞാൽ അത്ര ഇതില്ലേയിരുന്നു ഇപ്പൊ നമ്മള് ചെറിയൊരു ഇടവേള കിട്ടിയാല മൊതല് ഒരു ദിവസം ജോലി ഇല്ലെങ്കിലൊക്കെ നമ്മൾ എവിടക്കെങ്കിലും ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇതാ ഫ്രീയവാ എന്നുള്ളര്തില്
ഉം ആഹ് അതെ അതെ അതെ ഭക്ഷണംന്നല്ലേ ഇപ്പൊ ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു യാ യാത്ര ആ യാത്രന്റെ സുഖം ആഹ്
ഓഹ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എത്രയും നമ്മൾ പുറത്ത് കിറങ്ങി നമ്മളെ മനസ്സിനെ ഒന്ന് എന്താ പറയാ സ്വതന്ത്രക്കി ഇടാൻ പറ്റിയ ഏറ്റവും നല്ലൊരു യാത്രയാണ് പിന്നെ ആ വേറൊരു സ്ഥലം പോയി കാ കാണി അവിടുത്തെ അവിടുത്തെ എന്താ രീതിൽ അവിടുത്തെരു അവരതൊക്കെ നമ്മിൽ നിന്ന് വ്യത്യസ്തമാവും ചിലപ്പോ നമ്മുക്ക്
ആ അതെ അതെ അതെ എന്റെ ചിന്താഗതി അതാണ് എനക്ക് എല്ലാ നാടിലും ഈ കണ്ട് അവിടത്തെേക്ക് കാര്യങ്ങളൊക്കെ അറിയാനും സംസ്കാരങ്ങളൊക്കെ അറിയാനും ഭക്ഷണം കഴിക്കാനും പിന്നെ ഇപ്പോ പിന്നെ ആഹ് അതെ അതെ അതെ അതെ ഈ വീട്ടിലിപ്പോ ആണുങ്ങൾ തന്നെ വേണെന്നില്ലേ ഇപ്പൊ വയ ബസ്സിൽ അച്ഛനമ്മമാരെല്ലാം നാട്ടില് ആക്കിട്ട് പൊറത്തില്ലേ മക്കളല്ല ഉള്ള വർക്കാണെങ്കിലും അവര് പൈസ അയച്ച് കൊടുക്കും അച്ഛനും അമ്മമാർക്ക് ഒരു ഒര് ഹാപ്പി ഒര് സന്തോഷല്ല അപ്പൊ ഇപ്പൊ യാ ഇത്രേന്റെ ആൾക്കാര് തന്നെ ണ്ടല്ലോ ഈ ടൂർ പാക്കേജ് പോലെ അവര് ഈ അച്ഛനമ്മമാരെ പ്രായമുള്ളവരെ ആയിട്ട് കൃത്യമായിട്ട് കൊണ്ട് പോകുന്നുണ്ടല്ലോ? പൈസ വേണെന്നേള്ളൂ
അവടെ തന്നെ കൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ
അതെ അതെ അതെ ഇപ്പൊ എന്തായാലും കൊറച്ച് കാല ആയിട്ട് ഒരു മൂന്നാലഞ്ച് വർഷമായി എല്ലാരും തന്നെ ഈ യാത്ര ചെയാണ് എല്ലാരും ഇഷ്ട ആ എല്ല ആഹ് എല്ലാരും പോകുന്നുണ്ട് ഉം
ഉം പണ്ടതെ പണ്ടന്ന് പറഞ്ഞാല് കല്യാണം കെയിഞ്ഞാല് ഇതൊന്നുംല്ല്യ. നമ്മള് വീട്ടിലെ പെൺ പെൺകുട്ടികള് വീട്ടില് ആൺകുട്ടികളി ജോലിക്ക് പോവാ ബനാ അപ്പൊ രണ്ടു പേരും ഒരേപോലെ ജോലി ചെയ്യ്ന് അവര് പൈസ ഇണ്ടാക്കണ്
എല്ലാരും കാഴ്ചപ്പാടേ മാറി മനുഷ്യന്മാരുടെ
ഇപ്പൊ കാണണുണ്ട് ഒരു ചെറിയ പ്രായായ രണ്ട് ഒരു ചേച്ചിയും ചേട്ടനൊക്കെ ഒരു രാജ്യം ഫുള്ള് കറങ്ങിയ
ആഹ് അതെ അതെ അതെ ആഹ് ആഹ് അവര് മരിച്ചല്ലോ ഹസ്ബന്റ് ഭർത്താവ് മരിച്ചല്ലോ അല്ലേ? എന്തായാലും ലും ആഹ് അതെ അതെ അതെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. യില് ഇ മൊബൈലും കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അവര് ആഗ്രഹ എല്ലാം സാധിച്ചിട്ട
ആഹ് ജോലി ചെറുതാണെങ്കിലും അവരിപ്പോ ഒരു നമ്മളാ പൈസ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഇപ്പൊ ഇവിടെല്ലാം ക അതാപറഞ്ഞ് അതേപോലെ ഇങ്ങനെ കാണുന്ന നമ്മുക്ക് നല്ലതാണ് നമ്മുക്ക് അറിയാം
ഉം ഉം ഉം ഇപ്പൊ ഈ വെ ഈ പിന്നെ അവധിക്ക് പോയോ ഈ ഈ അവധിക്ക് പോയോ സ്കൂൾ അവധിക്ക്
ഞങ്ങള് അവധിന്റെ മുന്നായിട്ട് ഞങ്ങള് മുസ്ലിംസിന് നോമ്പുണ്ടല്ലോ? അപ്പൊ അതിന്റെ ആഹ് മുന്നെ മുൻപായിട്ട് ഞങ്ങള് പോ
പോയിട്ടുണ്ട്
ഇല്ല ഞാന് മാത്രം ഞാനും എന്റെ ഭർത്താവും രണ്ട് മക്കളാണ് എനിക്ക്
ആഹ് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ഒരു നമ്മുക്ക് പോയാലോന്നുള്ളൊര്
നല്ല രസല്ലേ ആഹ് എന്തൊരു സന്തോഷ യാത്ര പോകണെന്ന് വിചാരിക്കുമ്പം തന്നെ സന്തോഷമാണ്
അത് നമ്മള് ഒപ്പ ഒള്ള നമ്മള് ഭർത്താക്കന്മാരോടൊപ്പം ജോലി കഴിഞ്ഞാൽ നമ്മുക്ക് അങ്ങനെ ഒരുമിച്ച് അങ്ങനെ ഇരിക്ക ഇരിക്കാന് സമയം കിട്ടൂല അവിടെയും പക്ഷേ ഒരുമിച്ച് യാത്ര പോകുമ്പോൾ നമ്മുക്ക് ഒരുപാട് കാര്യങ്ങള് പറയാം നമ്മുക്ക് മനസിലാക്കാം നമ്മുക്ക് ഒരുമിച്ച് നമ്മുക്ക് പരസ്പ പരസ്പരം മനസിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇത് യാത്രയാണ്
ആഹ് ആഹ് അതാണ്
അങ്ങോട്ട് സംസാരിച്ച് ഇങ്ങോട്ട് സംസാരിച്ച് അവരെ കാര്യങ്ങൾ നമ്മുക്ക് പറയാ നമ്മള കാര്യങ്ങൾ അങ്ങോട്ട് പറയാം നമ്മൾ വീട്ടിലാവുമ്പോ ഇനി ഒരു കൂട്ടുകുടുംബം ആണെങ്കിൽ ഒരുപാട്
ആഹ് പിന്നെ പരിമിതികൾ ഒരുപാടില്ലേ സംസാരിക്കാൻ ഉം ഉം ഉം
ഇങ്ങനെ നമ്മുക്ക് രണ്ടും ഗുണണ്ട് നമ്മുക്ക് കാണുകയും ചെയ്യാം നമ്മള് മനസ്സിന് ഒരു സമാധാനമാണ്
പിന്നെ നമ്മൾക്ക് ഈ അസുഖം വന്ന് മരുന്ന് കഴിക്കുന്നതിനേക്കാളും കൂടി നല്ലതാണ് മനസ്സ് സന്തോഷം ഉണ്ടാകുമ്പോ അസുഖം വരുവെചെയ്യില്ല ഉള്ള അസുഖം പെട്ടെന്ന് മാറുകയും ചെയ്യും
അതാണ് നമ്മുക്ക് മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുക്ക് നമ്മുടെ ജീവിതത്തി ജീവിതം തന്നെ ഹാപ്പി ആവും
ആഹ് പിന്നെ
പൈസ ഉണ്ടായിട്ടും കാര്യം ഇല്ല
ഉണ്ടാക്കി ഉണ്ടാക്കി അവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല യാത്ര അങ്ങനെ പിന്നെ ആൾക്കാരായിട്ട് സൗഹൃദം
നിങ്ങള് ഇങ്ങനെ പോവോ യാത്രക്ക്
പോവാറുണ്ടിപ്പൊ രണ്ടു വർഷായിട്ടങ്ങനെ പോയിട്ടില്ല ഇനി പോണം. മക്കളും എന്നെ പോലെ തന്നെ ഭയങ്കര യാത്ര ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ അങ്ങനെ തന്നെ
എനിക്ക് ഞങ്ങള് ചുമ്മാ ഒരു ചായടിക്കാന് ന്നൊക്കെ പർഞ്ഞിട്ട് ഞങ്ങളൊരു പൊർത്തർങ്ങി
ഹാണോ ആഹ് അതെന്നെ നല്ല നല്ലതാണത് അങ്ങനെയൊക്കെ പോവുന്നത് ന്നല്ലെ
ച്ചന്റെ ശേഷം നമ്മള് വെറുതൊന്ന് രാത്രി നമുക്ക് പുറത്തിറങ്ങാന്നർഞ്ഞാ തന്നെ നമുക്കൊരു ഏഹ് ഒരു പ്രത്യേക ഒരു രസാണഹ്
പിന്നെ രാത്രി പോകുന്നതും അങ്ങനെ തന്നെ കൊറച്ചരു ചുറ്റിക്കറങ്ങിയിട്ടെല്ലാം വരുന്നത്
അങ്ങനെത്തെ ചെൽപ്പഹ് ഇവിത്തെ ഒരു കാലഘട്ടംന്ന് പറഞ്ഞാ ഇപ്പൊ കുറേ യാത്ര ചെയ്യുകയാണ് തുടങ്ങി നമ്മള് വെറുതെ ആണെങ്കിലും വെറുതെ ഒന്ന് പോയി പൊറത്തിറങ്ങാന്ന്ല്ലൊരിതായി ഇപ്പൊ അവർക്ക് അപ്പ ആർക്കും പ്രശ്നല്ല പണ്ടങ്ങനെയല്ല പണ്ട് പൊറത്ത് പോവാന്നർഞാല് വല്യ പ്രശ്ന പൊറത്തെറങ്ങി കറങ്ങ ന്നൊക്കെ പർഞ്ഞാല്
ഉം ഉം ഉം അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തില വളരുന്ന കുട്ടികളും നല്ല ചിന്താഗതിയോടെ വളരും
ഉ നമുക്ക് എന്താ പറയാ നമ്മ നമ്മളെ സ്ഥലം വിട്ടിട്ട് വേറൊരു സ്ഥലം കാണുമ്പൊ നമുക്ക് അവിടുത്തെ എഹ് എന്താ പറയാ അവിടുത്തെ ഭക്ഷണരീതി സംസ്കാരം അവിടുത്തെ ഓരോര്ത്തരി ഓരോന്നും
അതാണ്.. ഉം എല്ലാം വ്യത്യാസാന്നല്ലോ ഉം
നമ്മള് ഇടുന്നത അവ ചിലപ്പോ ഊട്ടയിലൊക്കെ നല്ല ഒരു നല്ല കോട്ടൊക്കെ ഇട്ട് അങ്ങനെത്തെ ഉം ഇട്ടിട്ടായിരിക്കും നടക്ക. അപ്പൊ അവരത് കാണാൻ തന്നെ നല്ല ഭംഗിയാണേ
പിന്യോ എപ്പഴും തണുപ്പ് വേ കൃഷി കൃഷി നല്ല ആ കൃഷി കാണാം നമ്മളീ ക്യാരറ്റ് ട്ടെല്ല ഇഇടെ വന്നിട്ട് ഇവിടെന്ന് കാണുന്നില്ല പക്ഷെ ആവിടെ പോയാല് അതിന്റെ കൃഷി തന്നെ കണ്ടൂടെ
ആ അതെ സാനന്ദ ഇങ്ങനെ സാനന്ദന്നെ ഭയങ്കര രസമാണ്
ട്ട്കഴിക്കാം നമ്മളെ ന നാട്ടിലില്ലാത്ത പലതുണ്ടല്ലോ വേറെ നാട്ടില്
പച്ചക്കറികള് വട്ത്ത ഈ പറഞ്ഞ പോലെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ട് തൊക്
ഉം അഎല്ലം അങ്ങോട്ട്ന്നല്ലേ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ കൃഷി
അഹ് ആഹ് നമുക്ക് ഇവിടുന്ന് വേങ്‌ണങ്കാട്ടി നല്ല രുചിണ്ടാകും നമ്മളവ്ട്ന്ന് വേങ്ങിക്കൊണ്ട്ര്വരുമ്പൊ അത് അവര് അപ്പൊ പറിച്ചിട്ട് അപ്പൊ കഴുകി നമ്മളുടെ കയ്യിൽ തരുമ്പോ അതിനൊരു സ്മെല്ലും മങ്ങളൊക്കെ നമുക്ക് ന്നെ ഒരു മനസ്സിനൊരുഖാണ്. നമ്മളത്രയും നല്ലൊരുത്
പിന്നെ രണ്ട് ഇതെ ഒരു രണ്ടു ദിവസവു രണ്ടു ദിവസവും നമുക്ക് വീട്ടിന്റെ അടുക്കളയിൽ നിന്നുള്ളരു മോചനം
ആഹ് അതാണ് നം സ്ത്രീകൾക്ക് ഏറ്റവും ന്നമ്മള് ഇത്ങ്ങന്നെ ഇതിനുള്ളില് ന്നമ്മക്ക് ഇന്ന് ന്നേരം വെള്ക്കുന്നു പണിട്ക്കുന്നു ന്നമ്മൾനി
അലക്കുന്നു കുട്ടിയാളെ ന്നോക്കുന്നു ഇത് തെന്നെല്ലേ? ഉം മടുപ്പ് മടുപ്പല്ലെ ലൈ ജീവിതം മടുക്ക എന്നതിൽ നിന്ന് ഉം
ഏറ്റവും വല്ല്യൊരു കാര്യം യാത്ര ചെയ്യാന്നല്ലെ. യാത്ര ചെയ്യ്താ ന്നമ്മൾ കുറേയൊക്കെ ന്നമ്മള് മറക്കും. ന്നമ്മളെ സങ്കടങ്ങളൊക്കെ മറക്കാനുള്ളരു ന്നമ്മള് ഇങ്ങനെ നോക്കിന്നി ന്നമ്മളെ ഹ് ന്നമ്മള് കേരളം തന്നെ എടുത്തു നോക്കിയാല് അല്ലൊരു ഭംഗിള്ള സ്ഥലാണല്ലോ?
അതെ, അതെ, അതെ, അതെ ഇങ്ങോട്ടൊക്കെ വന്നി ട്ടുണ്ടോ ഈ പയ്യന്നൂര് തൃക്കരിപ്പൂർ ഭാഗത്തേക്കെല്ലാം വന്നിട്ടുണ്ടോ
ആ വഴികുടൊക്കെ പോയിട്ടുണ്ട് ഞങ്ങള് ശെ അവടെങ്ങനെ കാണാന്ച്ചിട്ട് അങ്ങനെ വന്ന്ട്ടില്ല്യ
കൊറെ ഇപ്പോ ഒക്കെ പൊഴേടെ സൈഡിലൊക്കെ നല്ലെ നല്ലെ ഏഹ് ഉം കടല് ബീച്ച്ണ്ട് കൊറേ ബീച്ച്ണ്ട് ഉം റിസോട്ടൊക്കെ വന്നിട്ടുണ്ട് ഉം
വരണം അത് ഞങ്ങളിങ്ങനെ പോവാർണ്ട്
ആഹ് ആഹ് മലപ്പുറത്തെന്നെ ഇണ്ടല്ലോ അല്ലോ കൊറേ സ്ഥലങ്ങള് ഇപ്പൊ ഒരു മിനി ഊട്ടിന്നെല്ലാം പറഞ്ഞിട്ട് വന്നിട്ടില്ലേ പോയിട്ടുണ്ടാവൂലലേ അടുത്തല്ലേ ആഹ് ആഹ് ആഹ് ആഹ് ഇങ്ങ്ന്ന് ഇപ്പെ എല്ലാരും അങ്ങോട്ടെയാ
ന്നെ ഭയങ്കര ഉം രസാണ്
ആഹ് ഇവിടുന്ന് ഇപ്പോ ഏഹ് കുടുംബശ്രീന്റെയും അങ്ങനെല്ലെ ഇതില് സ്ത്രീകള് മാത്രള്ള ഗ്രൂപ്പല്ലായ്ട്ട് രാവിലെ ഒര് രണ്ട് മണിക്കെല്ലാം ഇവിടുന്ന് പുറപ്പെടും മിനി ഊട്ടിയിലേക്കെല്ലാം
ആഹ് അങ്ങനീണ്ട് ഇപ്പൊ അങ്ങനെ കൊറെ പേര് പോകുന്നുണ്ട് ഇപ്പൊ പ്രായമായ ആൾക്കാരെ മാത്രം കൊണ്ടുപോവ അതേമാതിരി ന്നമ്മളെ വാർട്ന്ന് എങ്ങനെ പ്രായായ ആൾക്കാർ മാത്രം തിരഞ്ഞെട് അവർക്കൊരു സമാധാനം അവർക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളിലൊ കൊണ്ടുപോവാർഞ്ഞിട്ട് അങ്ങനെയെക്കെ യാത്ര പ്പൊ ഇപ്പൊ കൊറേ വന്നിട്ടുണ്ട് അങ്ങനെ
പ്രധാനായിട്ടും ഇതെന്നെ ചെലെ ആണുങ്ങൾ യാത്ര ഇഷ്ടപ്പെടാത്ത ആണുങ്ങൾണ്ടാവും അപ്പോ അവര് പെണ്ണുങ്ങള് ഭാര്യമാരെല്ലാം
ആഹ് അതെ അതെ അവര് അവരുടെ സുഹൃത്തുക്കളെ കൂടെ പോകും ന്നം ബോയിശോ ഭാര്യമാരൊറ്റ് പോകൂല അങ്ങനെ
ആഹ് അതെന്നേരം ഇവർക്ക് സ്ത്രീകൾക്ക് ഇങ്ങനൊര് അവരുടെ കൂട്ടായ്മയായിട്ട് പോകുന്നത് ന്നല്ലൊരു